കേക്കാവോ ബ്രോ ഹലോ? ആഹ് കേക്കാം ബ്രോ എന്തൊക്കെ ബ്രോ ന്റെ ഹോബീസെന്തൊക്കെയാ?
പ്രത്യേകിച്ചൊന്നുല്ല തിന്നാ ഒറങ്ങാ
ആന്നോ?
ആഹ് പിന്നെ
സിനിമയെ കാണാറുണ്ടോ ട്രാവലൊക്കെ ചെയ്യോ? ആണോ? ലാസ്റ്റ് എവ്ടെ പോയാ ട്രാവലെയ്തെ?
ലാസ്റ്റ് ദേ പോയത് ഞാൻ പോയത് പൊന്മുടി
ആ പൊഞ്ഞുടിയാ ആ പൊന്മുടി ഞാൻ പോയിട്ടുണ്ട് പൊൻമുടിപ്പോ മറ്റേ മീൻമുട്ടി ഫോൾസൊക്കെ അതിന്റെ താഴല്ലേ അവിടക്കെ പോയായിരുന്നോ?
മീൻമുട്ടി പോ ഹോട്ടലല്ലാ ഇപ്പ ഇപ്പ പൊന്മുടി സീസൺല്യോ
ആഹ് ഇപ്പൊ പൊന്മുടി സീസൺ അല്ലേ മിക്ക ആൾക്കാരും പൊന്മുടി തന്നെ പോവാ എല്ലാരും നല്ല ക്ലൈമറ്റ് ആയോണ്ടാല്ലേ
നല്ല ക്ലൈമറ്റ് അ നല്ല കാറ്റും മഴയുവാ
ആഹ് അതെ അതെ മീൻമുട്ടി ഫോൾസ് പോയിട്ടുണ്ടോ അതി ന്റെ താഴെ ഉള്ള
ആഹ് അവിടെക്കെ പോയിട്ടുണ്ട് നല്ല സ്ഥലവല്ലേ പറയതെ ഉം കാർ -
ഞാൻ ലാസ്റ്റ് പോയത് രാമേശ്വരംമായിരുന്നു
രാമേശ്വരം ആഹ് ആഹ് പ്പൊ ദൂരോട്ടൊക്കെ പിടിക്കത്തുള്ളൂ അല്ലയോ
ആഹ് അല്ലത് രാമേശ്വരത്ത് ന്ന് പോണോന്ന് വിചാരിചിരിന്ന് ഇച്ചിരി നാളായിട്ട് അപ്പ പിന്നെ
ആഹ് അപ്പ തീർത്ഥാടനം
ഏഹ് അങ്ങനൊന്നു അല്ല രാമേശ്വരം ഒരുപാട് കാണണ്ടല്ലോ?
ആഹ് അതെ അതെ
ധനുഷ്കോടി രാമേശ്വരം ആ ഒരു ട്രിപ്പ് പോലെ പോയതാ
മോഡേ കാണാന്ണ്ട്
ആഹ് നമ്മടെ ഈ തഞ്ചാവിനൊക്കെ ഒരുപാട് ഫാൻസൊക്കെ ഉള്ളല്ലേ തഞ്ചാവ ആഹ് തഞ്ചാവര് വെളിയിൽനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത്ര ഫാൻസ്‌ ആയിട്ട്
ആഹ് അതെ
ആഹ് പക്ഷേ ഈ രാമേശ്വരം അമ്പലം അടിപൊളിയാണ് അകത്ത്ന്ന് കാണാനൊക്കെ പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുല്ല അതാ ഇത്ര ഫേമസ് ആവാതെ പോകുന്നത്
ആഹ് ഞാനാ തൻഞ്ചാവുർക്ഷേത്രത്തിന്റെ അകത്തേക്ക് കേറിട്ടുള്ളൂ അക
ആഹ് ഞാൻ താഞ്ച താഞ്ചാവൂർ ഇതുവരെ പോയില്ല ഇനി പോകണം തഞ്ചാവും കൂടെ നല്ല അടിപൊളി സ്ഥലം അല്ലേ ഫോട്ടോക്കെ എടുക്കാനും കാണൻ നല്ല ഭംഗിയാ പിന്നെ ധനുഷ് കോടി നല്ല രസം തന്നെയായിരുന്നു ധനുഷ് കൊടിടെ രണ്ടു സയ്ടും രണ്ട് ഡിഫറൻറ് കടലാ പിന്നെ പോകുന്നവരു മറ്റേ സുനാമിയും പണ്ട് വന്നിട്ടെ ആ നശിച്ച സിറ്റിയും എല്ലാം കാണാൻ പറ്റുന്ന
ആഹ്
ആഹ് ഒരുപാട് കുതിരകളുണ്ട് കാട്ടു കുതിരകളെയ്
ന്താ ബ്രോ
ഒരുപാട് കുതിരകളാണെങ്കിങ്ങനെ ചുമ്മാ വളർന്നങ് നടക്കുവാ അവിടെ അതേന ആരും വളർത്താത്തങ്ങനെ കാട്ടി വളരുന്ന കുതി കുതിരകളുണ്ട് ആഹ് കാട്ടു സിരികളുണ്ട്
പിന്നെ പോകുന്ന വഴിക്കുള്ള പാമ്പൻ പാലൊക്കെ ആഹ്
ആഹ് പാമ്പൻ പാലം അതക്കെ അടിപൊളിയാ ആഹ് റെയിൽ പാലം പാമ്പൻ പാലം അതേപോലെ ബ്രോ അവിടൊക്കെ പോയിട്ടുള്ള അല്ലേ ബ്രോ അവിടൊക്ക പോയിട്ടുള്ള അല്ലേ
പിന്നെ നമ്മളൊക്കെ പോകുന്നു വർഷം വർഷം വർഷം പോകുന്നുണ്ട്‌
ആണ് അല്ലേ
അതെ തമിഴ്നാട്
കാണാറുണ്ടോ
ആഹ് സിനിമയൊക്കെ കാണാറുണ്ട്
ലാസ്റ്റ് കണ്ട സിനിമ ഏതായിരുന്നു
ലാസ്റ്റ് കണ്ട സിനിമ നമ്മളടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പാട്രിയോറ്റ്.
അതേതാ
ആഹ് അത് എറങ്ങ് കുറച്ചു മാസായി പാട്രിയോട്ട് മോഹൻൽ മമ്മൂട്ടി
ഓഹ് പാട്രിയോട്ട് ഞാൻ കേട്ട് വച്ച് കണ്ടില്ല കൊള്ളാവോ സാനം
പിയേ യ് ആഹ് കൊഴപ്പൊല്ല നോർമൽ സിനിമ
ആണല്ലേ. ഞാൻ ലാസ്റ്റ് കണ്ടത് റ്റേ ദൃശ്യം ത്രീ ആയിരുന്നു.
ആണോ ആഹ്. ആഹ് അത് കണ്ടായിരുന്നു
ആഹ് പക്ഷെ ഞാൻ ദൃശ്യം വൺ ടു ന്റെ അതിന്റ ഒരു പ്രതീക്ഷിച്ചു പോയതാ പക്ഷെ അത്ര വന്നില്ല പക്ഷെ കൊള്ളാം ആദ്യം ഇച്ചിരി ചെറുതായിട്ട് ഒരു ലാഗ്ആക്കി അവര് പക്ഷെ ലാസ്റ്റ് അത് ഓക്കെ ആക്കി ലാസ്റ്റൽ ഒന്ന് സ്പീക്കർ നല്ല ടിസ്റ്റ് ഒക്കെ ആയിരുന്നു അല്ലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. ആഹ് ക്ലൈമസ് ഓക്കേ അടിപൊളിയെ ഞാൻ പ്രതീക്ഷിച്ചല്ലേ ഇത്ര ഇങ്ങനെ ആക്കിവെക്കും എന്ന് ആഹ് ഇതോടെ നിർത്തുന്നതായിരിക്കും നല്ലത് വെറുതെ അയിന് വലിച്ചഈഴക്കണ്ട ദൃശ്യം ഫോർ ഒക്കെ ഉണ്ടാവുന്ന കേട്ടെ. ഇതോടെ നിർത്തിയ നല്ലൊരു വെല കാണും അവർക്ക്!
ഇനി ഇനി എടുത്ത അത് നഷ്ട. നഷ്ടം എന്നല്ല സിനിമ മൊത്തത്തിലു പോകും
ആഹ് അത് വലിച്ചെഴച്ച ഒത്തിരി വർഷം കൊണ്ട് ചെയ്യുന്നുണ്ടേ. സീരീസൊകെയ് കാണാറുണ്ടോ ബ്രോ?
സീരീസ് കാണാറില്ല ഞാൻ സിനിമ മാത്രമേ കാണാറ്
ആണല്ലേ
ആഹ്
സീരീസൊക്ക കാണാറുണ്ട് ലാസ്റ്റ് ഞാൻ ഫ്രം എന്ന് പറഞ്ഞ സീരീസ് ആഹ് കണ്ട ഇംഗ്ലീഷ് സീരീസ് ആഹ്
ഫ്രം. കേട്ടിട്ടുണ്ട്
ആഹ് അപ്പൊ ആഹ് ആഹ് നല്ല അടിപൊളി സീരീസ് ആഹ് അതൊരു നാല് സീസൺ ഉണ്ട് എട്ട് എപ്പിസോഡ് വരും അത് എന്നാൽ ഭയങ്കര അടിപൊളി സീരിയസ് ആഹ് നമ്മളൊരു ടൗണിൽ അകപ്പെട്ട് പോകുന്ന ഒരു കഥയാ
ആഹ് ആഹ്
നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോയികൊണ്ടിരിക്കും നമ്മുടെ റോഡിലൊരു മരം വീഴും അതിനുശേഷം നമുക്ക് തിരിച്ചു പോകൻ ശ്രമിക്കുമ്പം ഈ ടൗണില് നമ്മള് ഒരു ചുരുളിയില് അകപ്പെട്ടു പോകും നമ്മുക്കിറങ്ങാനും പറ്റൂല. എത്ര ഓടിച്ചാലും ആഹ് ടൗണിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. നമ്മൾ അതിൽ തന്നെ തിരിച്ചു വന്നു കൊണ്ടിരിക്കും
ഓഹ് അതാണല്ലേ
ആഹ് അതാ അതേ പക്ഷെ രാത്രിയാവുമ്പോൾ നമുക്ക് അവിടുന്ന് രക്ഷ രക്ഷപെടാനും പറ്റൂല ഒരുപാട് രാക്ഷസന്മാരൊക്കെ വരും
ആഹ്
ബ്രോ. ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ടോ സീരീസൊക്കെ? ആ സിനിമക്കെ ഓക്കേ ഞാൻ കണും ഇപ്പൊ എനിക്ക് സമയം കിട്ടാറില്ല
ഓഹ് എക്സാം
ആഹ്
ആണോ?
ബ്രോ. ഗെയിമൊക്കെ കളിക്കാറുണ്ടോ?
ആഹ് ഗെയിം വല്ലപ്പോഴും കളിക്കും
ആണ ല്ലേ
ഉമ്
ഞാൻ ഗെയിമൊക്കെ ഒരുപാട് കളിക്കാറുണ്ട് പിന്നെ ആനിമി സിനിമ അതൊക്കെ ആഹ് കൂടുതൽ ഹോബ്ബിസൊക്കെ
ഓഹ് ഓഹ്
പിന്നെ ഞാൻ ട്രാവൽ കെ ഇഷ്ടമാണ് പിന്നെ ടൈം കിട്ടാറില്ല
ഓക്കെ
ബ്രോയ്ക്ക്എന്താ ഇഷ്ടം? ഇങ്ങനെ സോളോ ട്രാവൽ ചെയ്യുന്നതാണോ ഇഷ്ടം? അതോ എങ്ങനെയാ ഫാമിലിയായിട്ടൊക്കെ സോളോ ട്രിപ്പ് ആണോ കൂടുതൽ ഇഷ്ടം. ആണല്ലേ എങ്ങനെയാ ബൈക്കിലാ പോകുന്നത് അതോ
ആഹ് നമ്മുക്ക് അവൈലബിളായിട്ടുള്ള വണ്ടി വിളിച്ചാ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയിൽ പ്പം ബൈക്ക്, കാറ്, ജീപ്പ്,
അതെ കാറാനോ കൂടുതൽ ഇഷ്ടം അതോ ബൈക്കാനോ?
കൂടുതൽ ഇഷ്ടം ജീപ്പാ.
ജീപ്പാണല്ലേ കൂടുതൽ ഇഷ് ഓഫ് റോഡ് ഒക്കെ ചെയ്യാറുണ്ടോ? ആഹ് അല്ലേ? ഞാൻ ഇതുവരെയും ഈ ഫോർ ബൈ ഫോർ ഒന്നും ഓടിച്ചിട്ടില്ല. ഇഷ്ടാണ്. കിട്ടിയാ നോക്കാം.
ഒറ്റയ്ക്ക് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല?
ഒറ്റയ്ക്ക് ഞാൻ ബൈക്കിലൊക്കെയാ പോകുന്നത് കൊല്ലം ഈ പൊന്മുടി ആ ഏരിയായിലൊക്കെയാ പോയിട്ടുള്ളു.
ആഹ്
ബൈക്കില്.
ഒറ്റയ്ക്ക് പോകുന്നതാണ്.
ആ ഒറ്റക്ക് പോകുന്നത് ഇച്ചിരി കൂടെ ഒരു പീസ് ഫുൾ ആയിട്ടൊക്കെ തോന്നിട്ടുണ്ട്. നല്ല രസവാഒറ്റക്കാവുമ്പം. ആ പക്ഷെ ഒരുപാട് ദൂരെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കറിയത്തില്ല. ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതായിരിക്കുംഇച്ചിരി കൂടെ ന റൈസായിട്ട് എനിക്ക് തോന്നിട്ടുള്ള ദൂരെയുള്ള ട്രിപ്പ് ഒക്കെയാണങ്കി
ആഹ് ദൂരോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്?
ഹൈദരാബാദിലെങ്ങാണ്ട് പോയായിരുന്നു. ലാസ്റ്റ് ഇയർ ആയിരുന്നു
അപ്പുറം പോയില്ലില്ല്യോ?
എന്തുവാ?
വൈ ഹൈദരാബാദ് കഴിഞ്ഞ് പോയിട്ടില്ലല്ലോ?
ഇല്ലില്ലല്ലഅത് കഴിഞ്ഞിട്ടില്ല.
ഞാൻ ഡൽഹി ഞാൻ ഡൽഹി വരെയൊക്കെ പോയിട്ടുള്ളു ഡൽഹി വരെ.
ആണല്ലേ?
ആ അതിന്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല.
ഡൽഹി താജ്മഹലും ആഗ്ര ഫോട്ടോ അതൊക്കെ കണ്ടതായിരുന്നോ?
ആ താജ്മഹല്കണ്ടില്ല- ഡൽഹി മറ്റേ രാജ്യസഭാ അതെക്കെയല്ലിയോ? ഇന്ത്യ ഗേറ്റ് അതൊക്കെ അതൊക്കെ-
ആണല്ലേ?
ഉം.
താജ്മഹല് കാണണമെന്ന് ഉണ്ട് എനിക്ക്.
എനിക്കും കാണെണമെന്ന് ഉണ്ട് താജ് മഹല്. കുത്തബ് മിനാറൊക്കെ
ആ കുത്തബ് മിനാറൊക്കെ പിന്നെ വേറെഒന്നുങ്ങല്ലോ അതില് അയൻ പോളോ എന്തോ ഒരെണ്ണമുണ്ടല്ലോ ഞ്ഞൂറ് വർഷമായിട്ട് ഉള്ളൊരു ഇരുമ്പിൻ്റെ പില്ലർ പോലെ
അത് എന്തുവാസാധനം?
അങ്ങനെ ഒരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ടോട്ടോ ടെസ്റ്റ് ബുക്കിലെങ്ങാണ്ടെ ആയിരത്തി ഞ്ഞൂറ് വർഷമായിട്ട് ഒരു തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പിന്റെ പില്ലർ എങ്ങാണ്ട് ഉണ്ടന്ന് പറ
ആണോ?
കുത്തബ്മിനാറിന്റെ അടുത്താ?
ആണ്.
അത് ടൂറിസ്റ്റ് ലൊക്കേഷൻ കണ്ടോ?
ആണോ അ അതിനെപ്പറ്റി കേട്ടിട്ടില്ല
ഒക്കെ പോയിട്ടുണ്ടോ
മൈസൂരൊക്കെ പോയിട്ടുണ്ട് മൈസൂര് ആഹ്
ആണോ?
മൈസൂര് എവിടെ?
എങ്ങനെയുണ്ട് മൈസൂർ?
മൈസൂർ അടിപൊളിയാ മൈസൂർ പാലസ് ഒക്കെ.
ആണല്ലേ ഇല്ലല്ലേഞാൻ മൈസൂരിൽ ഇതുവരെ പോയിട്ടില്ല.
ആ മൈസൂര് മൈസൂർ നല്ലതാണ് ടിപ്പു സുൽത്താൻന്റെക്കൊ കൊട്ടാരം.
ഈ മൈസൂർ പാലേസ് ടിപ്പു സുർത്തററ്ആണോ?
ആ അതെ
ആണല്ലേ ആ അപ്പോൾ മാക്സ് ഞാനീ പട്ടുവാണേൽ മൈസൂർ പാലസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കാം
ആഹ പിന്നെ ഗോവ മറ്റേ ഇവിടെ പോയിട്ടുണ്ടോ ആനന്ദവല്ലി
ഇല്ല ഇല്ല അതവിടാ ഗോവയിലാ
ഇത് കർണ്ണാടകത്തില
ഓ അത് അവിടെ എന്തോ സംഭവം എന്തവാ അവിടെ പ്രത്യേകത ന്താ
അതിന്റെ അവിടെ ഒരു മലേടെ മണ്ടല് ഒരു ക്ഷേത്രമുണ്ട്
ഓ അപ്പോൾ ട്രക്കിങ് ചെയ്ത് പോണല്ലേ ആ മലയെല്ലാം നമ്മള്. ട്രക്കിങ് ചെയ്ത് പോണല്ലേ ഹൈറ്റ്
ആഹ ട്രക്കിങ് ചെയ്തും പോവാ അല്ലാതെയും പോവാം അത് നോർമൽ പ്ലേസ ആ നമുക്ക് മാത്രേ അത് റ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് നോർമൽ പ്ലൈസ് അവിടെള്ള
വണ്ടി കയറാവോടാ വണ്ടി കയറുവോ
ആഹ് വണ്ടി കുറച്ചു ദൂരം കയറും പിന്നെ അങ്ങോട്ട് നമ്മൾ ട്രക്കിങ്ങ് നടന്നു കയറണം
ആണല്ലേ ആ പ്ലേസിന്റെ പേരെന്തുവായിരുന്നു
ഇന്തോ ആനന്ദവല്ലി ഹിൽസസ് അങ്ങനെങ്ങാണ്ട്
ആ ആനന്ദവല്ലി ഹിൽസ് അല്ലേ ഓ ഒരു ഗോവനെ പറ്റി എന്താ പറഞ്ഞായിരുന്നു ഗോവ പോയിട്ടുണ്ടോ
ആഹ ഗോവേ പോയിട്ടുണ്ട്
പാക്കേജ് എടുത്താ പോയത് അതൊ ഫ്രണ്ട്‌സ് ആയിട്ട് തന്നെ പോയ
അല്ലല്ല ആ ഗോവൽ പോയത് ഫാമിലി ആയിട്ടാ ഒരു ചർച്ചു വിസിറ്റ് ചെയ്യ ഏ
ഫാമിലിയായിട്ട് പോയ ഗോവയിലെ
അതെ
ആഹ കൊള്ളാവോ നല്ല നല്ല സ്ഥലോന്നോ ബീച്ചോക്കെ നല്ലരസമാണോ
ആഹ കൂടുതലും ബീച്ചേ ഉള്ളൂ അവിടെ
ആണല്ലേ കേരളത്തിലെ ബീച്ചസിനേക്കാളും അടിപൊളിയാണോ
ആ കേരളത്തില നമ്മളെ കോവളം ബീച്ച് കണ്ടിട്ടില്ലേ
ആ് കോവളം ബീച്ച് ഞാൻ വന്നിട്ടുണ്ട് അതിനേക്കാൾ അടിപൊളിയാണല്ലേ
ആ അതുപോലെയൊക്കെ നല്ല നീണ്ട് നിവർന്ന് കിടക്കാ
ഓ അങ്ങനെയാണല്ലേ ഈ വർക്കെല്ലാ ക്ലിസ് വർക്കല ബ്ലീച്ച് ബീച്ച് ആ ടൈപ്പ് വൈബാണോ
അല്ലല്ല വൈബ് നല്ല നല്ല വൈബണ്ട് പക്ഷെ വെയിൽ സമയത്ത് പോയാൽ ഭയങ്കര ചൂടായിരിക്കും
ആണല്ലേ അതിപ്പം കേരളത്തി ഇപ്പ നല്ല ചൂടല്ലേ
അതെ അതെ അല്ല കേരളത്തിൽ ഇപ്പൊ ചൂടല്ലല്ലോ അപ്പൊ മഴ മഴ സീസൺ അല്ലേ
ആ അതെ ഞാ മഴ ചൂടുള്ള സമയത്ത് പറഞ്ഞതാണ്
ആഹ
മാക്സിമം ഞാൻ ഗോവയിൽ കൂടെ പോവാൻ ശ്രമിക്കാണ്
ആഹ
ഗോവ, എങ്ങനെയാണ് ട്രെയിനിലാന്ന പോകുന്നത്?
ആ ഞങ്ങള് അങ്ങോട്ട് ട്രെയിനില പോയ, ഇങ്ങോട്ട് ഫ്‌ളൈറ്റില വന്നത്.
ആണല്ലേ ഓക്കെ, ശരി എന്നാൽ ബ്രോ.